ആഹ്
ആഹ് നിങ്ങളെവിടെ ആണ് അഹ് കേൾക്കുന്നുണ്ട്..
അഹ് ഞാൻ വീട്ടിലെന്നെണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ്.. നിങ്ങളെ ജോലികളെല്ലാം തീർന്നോ
ആഹ് ജോലിയൊക്കെഴിഞ്ഞ്. കൂളികഴിഞ്ഞിട്ടില്ല. വ. ആഹ് ഉച്ചക്ള്ളാക്കായി. ങ്ങ്ളെവിടെ സ്ഥലം എവിടെണ് ആഹ് മലപ്പുറം ഞങ്ങള് മലപ്പുറം തന്നെണ് ഉണ്ട് മ്മ്ഹ് ബീഫ് കറി നെയ്ച്ചോറാണ് ന്ന്
മ്മ്ഹ് പെരുന്നാൾന്റെ ബീഫ് ള്ളതാണോ അത് വേറെ വാങ്ങി കിട്ടിയ
ആഹ് മുടി കളച്ചില്ണ്ടായിരുന്നു പെരുന്നാളിന്റെ ഇത് കഴിഞ്ഞിട്ടേ ഒള്ളു മുടില്ക് മുടി കളച്ചിലിന്റെ ബീഫ് അടുത്തന്നെ
ത്തെ വീട്ടിന്ന് കിട്ടിയതാ ബന്ദ് വീട്ടില
അട്ത്ത വീട്ടിന്ന് അയൽവാസിന്റെ വീട്ട്ന്ന് കിട്ടിയര്ന്നു അപ്പൊ രാവിലെ തന്നെ സ്കൂള് മക്കള് പോണേന് മുമ്പ് പിന്നെണ്ടാ ക്കിയതായിരുന്നു രാവിലെ തന്നെ
ഏഹ് മക്കള് സ്കൂളില് ഫുഡ് കൊണ്ടോവല്ണ്ടോ
കൊണ്ടോ ആഹ് കൂട്ടാനായിട്ട് കൊണ്ടോവും ഫു ഭക്ഷണം അവിടുന്ന് കിട്ടും കൊറച്ചെന്തേ കു ന്തെങ്കിലും കൂട്ടാൻ കൊണ്ടോവും ആഹ് ആഹ് ആഹ്
സ്കൂളൊക്കെ അടുത്തെന്നേണോ വരുന്നത് കുറേ ദൂരേണോ
ആഹ് ബസ് കേറി പോണം കൊറേ ദൂരല്ല ആഹ് ബസ് വണ്ടിക്കന്നെ പോവല് ഉം
ടൗണിലാണോ അതോ ഗ്രാമപ്രദേശ
ഗ്രാമപ്രദേശം തന്നെ ഗ്രാമപ്രദേശാണ് എടവണ്ണ പ്പറാന്നൊക്കെ പറയും
ആഹ് ആഹ് കേട്ടിട്ട്ണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ ഇങ്ങള് മ വീട്ട്ലാരൊക്കെണ്ട്
വീട്ടില് ഞാനും ഫാമിലി മാ രണ്ട് പിള്ളേരും അങ്ങനായിട്ട്
ആഹ് ആഹ് ആഹ് ഇങ്ങള് കൊറേ കൊറേ ആയോ ഇത്
ആഹ് രണ്ടു അത് കൊറേ മുന്നേ വർക്കുകളൊക്കെ ചെയ്തു തൊടങ്ങിയിട്ടുള്ളതാണ്
ഏഹ് ആഹ് ശരി ഉം ഉം
പ്പെന്നാ വീട്ടില് പച്ചക്കറി കൃഷിയൊക്കെ ണ്ടോ
അങ്ങനെ വല്യ കൃഷിയായിട്ടൊന്നുല്ല്യ പച്ചമൊളക് അങ്ങനെ ചെറിയ മൊളക് അങ്ങനത്തെതൊക്കെ ണ്ട് ചെറിയ പച്ചമൊളക് ഹ് അല്ലാതെ വല്യ കൃഷിയൊന്നും ചെയ്യാറില്ല കറിവേപ്പിലാങ്ങനെ പ്പ നമ്മളെ ചെറിയ ചെറിയ ചെയ്യുന്ന അതുതൊക്കെണ്ട്
ആഹ് നമ്മളൊരു അടുക്കളത്തോട്ടം ന്നുള്ള രീതിയില് ചെറിയ രീതിയില് നമ്മക്ക്ങ്ങനെ വെണ്ട മത്തന് പയറ് അങ്ങനൊക്കെ ചെറിയ രീതിയില് ഞാനും കൃഷി ചെയ്യാറ്ണ്ട്
ഏഹ് ആദ്യൊക്കെ ങ്ങനെ ചെറുതായിണ്ടായിന്ന് ആഹ് ഇപ്പം കാര്യായിട്ടൊന്നുല്ല ഇങ്ങനെ തന്നെ പച്ചമൊളക് കറിവേപ്പില അങ്ങനത്തതൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കും
ആഹ് ആഹ്
പിന്നെ മഴൊക്കെല്ലേ നാട്ടില് ഇഷ്ട്ടാണ് അയിന് മണ്ണ് കൊറവാണ് ഏഹ് കൊറച്ചൊരു പാറ പ്രദേശാണ് അപ്പൊ വല്ല അങ്ങനെ വല്ലാതെങ്ങട്ട് ണ്ടാ കൊറേക്കെ ശ്രമിച്ചു നോക്കിനി പയറായി ട്ടങ്ങനത്തതൊക്കെ പ്പൊ മണ്ണ് വല്യൊരു സുഖല്ലാത്തോണ്ട് വല്ലാതങ്ങട്ട് റെഡി ആവൂല പിന്നെ അത്യാവശ്യള്ള സംഭവങ്ങളൊക്കെ ചെറുതൊക്കെങ്ങനെ കൊണ്ടടക്കാന്നല്ലാതെ പിന്നെ ചെടികള് കൊറവാണ് ഒക്കെ ണ്ടായിനി ചട്ടിലൊക്കെ കൊർച്ച് മുമ്പേ കൊറോണ ടൈമിലൊക്കെ ണ്ടായിർന്നു. പിന്നെ ഇൻക് ഞാം പിന്നെ ചെറിയ മോനും ക്കായി സമയത്തായപ്പം വീട്ടിലൊക്കെ പോയ സമയത്തൊക്കെ നോക്കാൻ കഴിയാറി ഇപ്പം പൂക്കളൊന്നുല്ല ആഹ് ആഹ് വെള്ളം കിട്ടാ ആഹ് പോയി. അല്ലാതെ മണ്ണിലൊറച്ച ചെലെ ചെടികളൊക്കെണ്ടാവൊല്ലോ പൂ ഉം അത് അങ്ങൻത്തെതൊക്കെണ്ട് ആഹ് ആഹ് ചട്ടീള്ളൊക്കെ പോയി ആഹ് പോയി ആഹ് കൊറോണ ടൈമിലൊക്കിഷ്ടം പോലെ ണ്ടായിരുന്നു ചട്ടീലൊക്കെ.
ആഹ് പൂക്കളോട് ചെടികളോടൊക്കിഷ്ടള്ളാളാണോ? ഉം ഉം
ഗ്യല്ലേ ഒരു കുളിർമ്മേണല്ലോ കാണണം ഇള്ള വീട്ടിലൊക്കെ പോവുമ്പോ നല്ലെ ഭംഗ്യല്ലേ.
ആഹ് എവ്ടെ എങ്ങനെ അഹ് ഉം കൃഷി ഇബട്ന്ന് വാങ്ങിക്ക്യാറാണോ അതോ വീട്ട്ള്ളൊക്കങ്ങനെ പോവുമ്പോ കാണുമ്പോ അങ്ങനെ ശേഖരിക്കാറാണോ?
ആഹ് ആഹ് അന്ന് ന്ന് കൊറേ വീട്ട്ന്നൊക്ക വീട്ട്ന്നും അങ്ങ സ്വന്തം വീട്ട്ന്നായിട്ടും ഇങ്ങനെ കൊണ്ടന്ന് കൊറേ വെച്ചിര്ന്നു. പിന്നെ ഹസ്ബൻ്റ് ഇവടെള്ള സമയത്ത് ഓരോന്ന് രണ്ടെണ്ണൊക്കെ വാങ്ങി ക്കൊ ചെയ്ത്. അപ്പൊ കൊറേ പോയി
ആഹ് ഇവടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്ള്ള സ്ഥലാണോ അതോ വെള്ളൊക്കെ ധാരാളണ്ടോ എങ്ങെന്യ?
ബുദ്ധിമുട്ടൊന്നുല്ലാ പൊഴൊക്കെണ്ട് ചാലിയാറിന്റെക്കെ പരിസരത്തായിട്ടാണ്. ന്നാലും പി അഹ് ഉം പിന്നെ വേനലൊക്ക നല്ല വേനലാവുമ്പം ഒന്ന് കര്തും വറ്റീട്ട് ന്നുല്ല.
ആഹ് കെണറാണോ അതോ കോയല എന്താ ള്ളത് വീട്ട്ല്?
കെണറെന്നെ സാധാ കെണെറെന്നെ.
ഉം അതിലൂടെ വേഴ വെള്ളത്തിന്റെ ലൈൻ പൈപ്പ് അങ്ങനെ പോവുന്നുണ്ട് വെള്ള
വെള്ളണ്ട് ജലനിധ്യൊക്കെണ്ട് പക്ഷെ ഞങ്ങക്ക് റെഡ്യായിട്ടില്ല. കണക്ഷൻ കൊട്ത്ത്ട്ടേള്ളൂ കണ ഞങ്ങളെ മോളില് ഓർക്കൊക്കെ ഫുള് ഓൽക്കാ ജലനിധിൻ്റെ വെള്ളം തന്നെണ് ഉപയോഗിക്കല്.
ആഹ് വേനലൊക്കാവുമ്പോ അമക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വെരുമ്പോ അങ്ങൻത്തെ ക്കെദെക്കെണ്ടാവുമ്പോ സൗകര്യവുന്ന ആ
ആഹ് ഞങ്ങള് അയ്ന്ള്ള കണ ഇത് കൊട്ത്ത്ട്ട്ണ്ട് കിട്ട്യാല് അമ്മക്കൊര് സമാധാനാണ് മറ്റേ വേനെലാവുമ്പം കൊറയോ കുറയോന്നൊരു പേട്യാണ് ഇതരെ വറ്റീട്ടില്ല കുട്ങ്ങീട്ടില്ല. ന്നാലും പിന്നെ അപ്പൊ കണക്ഷൻ കിട്ട് ഇട്ത്ത്ട്ട്ണ് ഇത് ഇതരെ കിട്ടാൻ തൊടങ്ങീട്ടില്ലാ വീട്ല്
ഉം ഇപ്പൊ മഴൊക്കെ പെയ്തിട്ട് കെണറില് വെള്ളായൊ?
ഓഹ് ഇപ്പ വെള്ളായി ഇഞ് പേടിക്കാനൊന്നുല്ല ലാസ്റ്റിക്കൊരു പേട്യേ ണ്ടാവൊള്ളൂ ഒരാ രണ്ട് വീട്ട്കാര് ഒന്ന്ന്ന്ന്നാണ് എട്ക്കാ അപ്പൊ
ആഹ് ഒറ്റ വീട്ടേരെ പോലെ രണ്ട് കൂടാവുമ്പള് കൊ ലാസ്റ്റക് ബുദ്ധിമുട്ട് വരേണ്ടാവും.
ആഹ് ബുദ്ധന് ആഹ് അങ്ങൻത്തെ പ്രശ്നൊള്ളു ഇതരെ ആഹ് കൊയപ്പണ്ടായിട്ടില്ല ന്നാലും ഇനിയിപ്പോ കൊയപ്പല്ല
ഉം ഇപ്പൊ വെള്ളായല്ലേ ഉം ഇവടെക്കെന്ന് നല്ല വർഷ കാലം നല്ല മഴേയിര്ന്നു ശക്തിയില്ള്ള മഴ ഇപ്പൊ ഒന്ന്ങ്ങനെ തോർന്ന് നിന്ന്ട്ടേ ഒള്ളു. രണ്ടിസായിട്ട് ഇവടെ നല്ല മഴന്നേണ്. ഉം
ഇല്ല അവടെന്നുണ്ടാവൂലലേ ഇണ്ടോ? കോഴിക്കോട് ജില്ലെ ആഹ് അല്ലല്ല ആഹ് അയ് ശെരി.
ഉം കുട്ടികളൊക്കെ സ്കൂള് പോണ ടൈമിലേയിരുന്നു നല്ല മഴ ഇണ്ടായിരുന്നത് ഇപ്പ മഴ ആഹ് പണികളൊക്കെ സ്കൂളൊക്കെ പോണ സമയത്തായതുകൊണ്ടെന്നെ നേർത്തെ പണികളൊക്കെ കഴിയും പിന്നെ ഫ്രീ ടൈം പിന്നെ നമ്മള് എന്തേലും ഹോബീസായിട്ട് പ പച്ചക്കറി ചെടികള് അങ്ങനെ കതുമക്കൊക്കെ തിരിയും ഇപ്പോ മഴ ആയതോണ്ട് പൊറത്ത്ക്കെറങ്ങാത്തതിന്റെ ഒര്
പൊർത്തെറങ്ങാൻ വയ്യ ആഹ് വേറെന്ത് വീട്ട് ഹൗസ് വൈഫ് തന്നേണോ
അതെ അതെ
ഉം ഉം ഉം അത് ശരി
ആഹ് തയ്യല് അത്യാവിശ്യം എന്റേതൊക്കെ അടിക്കും അങ്ങൻത്തെ വല്ല്യ അടിച്ചു കൊടുക്ക അങ്ങൻത്തെ സംഭവങ്ങളൊന്നുല്ലാ
ആഹ് നമ്മള് നമ്മള് ആവിശ്യങ്ങൾക്ക് മാത്രം ഉപയൊ അങ്ങനൈക്കാറല്ലേ അത് ബിസിനസ്സായിട്ടൊന്നും ചെയ്യ്ണ്
ല്ല ബിസ്നസായിട്ടൊന്നും ചെയ്യ്ണില്ല അടിക്കും ചെറ്ത് അത്യാവശ്യം കൊയ്പല്ല്യാതെങ്ങനെ അടിക്കും
ആ ആ കട്ടെയ്തടിക്കാനറിയോ അതൊ ഇങ്ങനെ സ്റ്റിച്ചിങ് മാത്രേ അറിയൊള്ളു
കട്ടെയ്തിട്ട് വെട്ട്ന്ന്ട്ണത് അങ്ങനൊക്കെ ചെയ്യല്ണ്ട് യൂണിഫോമ് മക്കളെ യൂണിഫോമ്
അ ആ ആ സെന്റ്ർ പോയി പട്ച്ചതാണോ അതൊ ഓൺലൈൻ ആയിട്ട് പഠിച്ചോ
ഞാന് സ്കൂള് പോയിരുന്ന അന്ന് ഇങ്ങനെ ചെർതായിട്ട് ഒരു മാസം വെക്കേഷൻല് പോയിര്ന്നു. അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പം അന്ന് പഠിച്ച ആ ഒരു ഇതില് പിന്നെ ഇങ്ങനെ . ചുരിദാറൊക്കെ അങ്ങനൊക്കെ അടിച്ചിരുന്നു നല്ല ശീല ഒക്കെ നമ്മക്ക് ഒത്ങ്ങ്ണ ടെയ്പ്പ് ശീലൊക്കെ ആണെങ്കില് ചെയ്യും ആ അങ്ങനൊക്കെ ആണെങ്കില് ധൈര്യത്തില് ചെയ്യും. ഇപ്പൊ മോനൊക്കൊന്ന് മക്കളൊക്കെ ഇതായിട്ടൊന്നും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണംന്ന് വിചാരിക്ക്ണ്ട് ആഹ് പുതിയതൊക്കെ അടിക്കാന്
ആഹ് ആഹ്
ഏത പ്പര അങ്ങൻത്തൊക്കെ ആവുമ്പം ഞാന് പുറത്ത് കൊടുക്കലാണ്. ഇപ്പൊ മക്കളെ കൊണ്ട് കയ്ണില്ല.
മക്കളൊക്കെ വല്താണ് ഇല്ല ഞാനീ ഇൻക്ക് കട്ട് ചെയ്ത് അടിക്കാനഅറീല സ്റ്റിച്ചിങ്ങ് മാത്രം അറിയും
ഉം ഉം ഉം ഉം
അതിങ്ങനെ പഠി കാന് ആഗ്രഹണ്ട് ഇനി ഇങ്ങനെ ഒഴിവ് സമയം ഇങ്ങനെ മെഷീനൊക്കെ വാങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു കോഴ്സ് എട്ത്ത് പഠിക്കാന്ള്ള രീതിയില്
ആഹ ആ ആ അത് ശരി.
അ വേറെന്തൊക്കെയേണ് വേറെന്തൊക്കെണ് ഹോബീസ് എന്തെലുണ്ടോ?
വേറെ ഒന്നുല്ല പുസ്തകം വായിക്കാ അങ്ങനെ വായിക്കക്കെ ഭയങ്കര ഇഷ്ടാണ്. എന്തെങ്കിലൊക്കെ കഥകളോ പുസ്ത ങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ചിരിക്കും എന്തെങ്കിലും ഒക്കെ ഒഴിവ് കിട്ട്യാല് അങ്ങനെ വായിക്കും.
ആഹ് ആഹ്
പിന്നെ പിന്നെ ഇപ്പൊ ഇതുവരെ ആവുമ്പോ മോനുപ്പ അവടെണ്ട്‌. അഗലവാടിയിൽ പോവാൻ തുടങ്ങയിട്ടുള്ളു ഇതുവരെ ഓന് ആയിട്ട് ഇങ്ങനെ നടക്കലന്നെയ്ന്നു. നമക്ക് മക്കള് ഇണ്ടാവുമ്പോ ഒരു ഒഴിവ് കിട്ടൂലല്ലോ?
ആഹ് ആഹ് അഗലവാടിയൊക്കെ അടുത്താണോ
ആ കൊറച്ച് പോവാണ്ട് കൊറചൊന്ന് ന്നടന്ന് പോണം ആ കൊണ്ടായ അങ്ങോട്ടു കൊണ്ടോക്കും ഇങ്ങട്ടും അങ്ങോട്ടും കൊണ്ടാ യാക്കും.
ഉം അഹ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടകൊക്കെ ഷോപ്പിൽ പോയിട്ടാണോ അതോ ഓൺലൈൻ വഴിഎങ്ങനെ ഒക്കെയാ.
കൂട്തലും ഷോപ്പ് പോയിട്ടന്നേണ് ഇപ്പൊ ഒന്ന് രണ്ട് പ്രാശ്യ ഒക്കെ ഓൺലൈനില് ഓർഡറ് ചെയ്തിട്ടുണ്ട്.
ഉം അങ്ങനെ ഓർഡർ ചെയ്യുന്നതിന്റെ അഭിപ്രായം എന്താ ഓൺലൈൻ വഴി എടുക്കുന്നതിന്റെ സൂട്ടാവലുണ്ടോ?
കോയ. പ്പൊ ആഹ് കൊഴപ്പല്ല അത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യക്കെ ഇപ്പ ഉഷാറായന്നേണ്. ഫസ്റ്റിലൊക്കെ പാളിച്ച പറ്റിട്ടുണ്ട് അഹ് ഏത് ആവുമ്പളും. ഉം പിന്നെപ്പൊ ഒൻ ലാസ്റ്റ് ഞാന് ഒന്ന് രണ്ട്‌ പ്രാവശ്യക്കെ നല്ലെ. കൊയപ്പല്ല.
പിന്നെ മെയിനായിട്ട് തോനെ കടേന്ന് വാങ്ങലന്നെആണ് ചെല സമയങ്ങളിലൊക്കെപോ.
ആഹ് പെരുന്നാളും അങ്ങനൊക്കെ സീസനാവുമ്പോ മാത്രയ് കാരം അധികംവാങ്ങണണ്ടാവൊള്ളൂല്ലേ
ഉ ഉം ഉം.
ഉം. പിന്നെന്ന് എന്തൊക്കെ വൈകുന്നേരത്ത്ക്ക്ള്ളൊക്കെ ആയോ
ഇല്ല ഒന്നും ആയിട്ടില്ല. മക്കള് വരുമ്പോത്തിനു എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി വെക്കണം.
എന്താണ് അധികം കഴിക്കാറ്
ഓൽക്ക് എണ്ണകടിയൊക്കെ ഇഷ്ടാണ് സ്ഥിരായിട്ട് ഇണ്ടാക്കൂല. എടക്കൊക്കെ ഇണ്ടാക്കും. കേക്ക് ഉണ്ടാക്കോ അല്ലെങ്കി പിന്നെ എന്തെങ്കിലും ദോശെ ഇതൊക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കിലി അത് കൊടുക്കും. അല്ലെങ്കില് വൈകുന്നേരം ചെൽപ്പൊക്കെ എന്തെങ്കിലും കടികളൊക്കെ ഇണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ഉം പിന്നെ
പിന്നെ ഒന്നും ഇണ്ടാക്കീട്ടില്ല. വൈകുന്നേരം ചെൽപ്പോ ഓട്സോ എന്തെങ്കിലു പായസം പോലെ എന്തെങ്കില ആക്കി കൊടുക്കും അല്ലെങ്കിലെ എന്തെങ്കിലും പൊരിക ളൊ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി കൊടുക്കും. ഒന്നും ആക്കീട്ടില്ല. ഇപ്പ വൈകുന്നേരം കൊറ്ച്ച് യ്ഞ്ട്ട് നോക്കൊള്ളൂ വൈകുന്നേരായിട്ട്.
ആഹ് ആഹ്
ഉം എന്താ പിന്നെ വീട്ടിലെ വിശേഷൊക്കെ
വീട്ടില് സുഖായിട്ട് ഇരിക്കുന്നു അങ്ങനെ ഒറ്റയ്ക്കെന്നേ ആണ് പെരുന്നാളൊക്കെ ക്കെആയിട്ട് അങ്ങനെ ബന്ധു വീട്ട് ട്ടിലും അങ്ങനെ ഒക്കെ പോയി വന്നതാണ്. ഇപ്പൊ മഴ ആയ കാരണം അങ്ങനെ പൊറത്തൊന്നും അധികം പോകാറില്ല.
ഉം ഉം ഉം ഹസ്ബന്റ് നാട്ടിലെന്നെ ആണോ.
ആ ഇവിടെ നാട്ടിലാണ്. ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്.
എഹ് എഹ് ആഹ് ഉമ്മി ഇപ്യക്കെ ഇണ്ടൊ
ഏഹ് മരിച്ച് പോയതാ
ആഹ് ആഹ്
ഉം ഉം ഉം
പ്പ മരിച്ച് പോയിട്ട് പത്ത് വർഷത്തോളക്കായി
ആഹ് ആഹ് കൊറേ ആയൊ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ
ആഹ് ആഹ് പത്തിരുപത് വർഷായി.
ഏഹ്
ഒരാങ്കുട്ടീണ്ട് ഒരു പെൺകുട്ടീണ്ട് മോനാ ഒമ്പതാം ക്ലാസി പഠിക്കണ്. മോള് അഞ്ചാം ക്ലാസി പഠിക്കണ്.
ഉം ഉം ഉം അത് ശരി
ആരോടെ എങ്ങനെ അയൽവക്കെത്ത് വീടൊക്കെള്ള സ്ഥലാണോ
എനിക്ക് ഇവടെ ഞാ ഇപ്പൊ വേറെ വേറെ താമസിക്കുന്ന സ്ഥലത്ത് കൊറവാണ് ഒരാൾ ച്ചണ്ട് ഉണ്ട് കൊറച്ച് അപ്പ്റത്താണ് പിന്നെ പൊതുവെ ഇഷ്ടം പോലെ വീടുകള് ഇണ്ട്. കൊറച്ചൂടി അപ്പ്റത്തേക്കൊക്കെ പോയാല് തറവാടൊക്കെ ഇഷ്ടം പോലെ വീടുകളുള്ള സ്ഥലത്ത് തന്നാരുന്നു. ഞാന് ഇപ്പൊ വേറെ താമസിക്ക്ണട്ത്ത് ഉണ്ട് എന്നാലും അധികായിട്ട് ഇങ്ങനില്ല.
ആഹ് ആഹ് അപ്പൊ ഒറ്റപ്പെട്ട ഏര്യാ
ആഹ് കൊറച്ച് കൊറച്ച് സ്ഥലം ഉം കൊറച്ചാട് പോയാ കയറിയാല് എന്താണ്. ഇനി വീടുകളൊക്കെ വന്നോണ്ട് ഇക്ക്ണ്ട്. അപ്പൊക്കെ ഇണ്ടാവും ആൾക്കാര്.
ആഹ് ആഹ് ശരി ഇന്നാ ഞാൻ പിന്നെ വിളിക്കേണ്ട്
ആയിക്കോട്ടെ ടൈം ആഹ് ഓക്കെ
ഏഹ്